ഹലോ ആഹ് ആഹ് കേൾക്ക്ണ്ട്
ആഹ് ഫുഡ്‌ കഴിച്ചോ?
ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നു നേരത്തെ വിളിച്ചപ്പോ ഇപ്പൊ കഴിഞ്ഞു
ആഹ് എന്താ കൂട്ടാനൊക്കെ?
ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുല്ലാ പെരുന്നാളയിഞ്ഞേന് ശേഷം ഫുള്ള് ബീഫായിരുന്നില്ലേ?
ആഹ് ഞങ്ങള് ഇപ്പളു ഇണ്ട് ഫ്രിഡ്ജില് ഇരിക്കണു ആഹ്
കഴിഞ്ഞു അപ്പൊ ഇന്നൊരു പൊതി തറവാട്ട്ന്ന് കൊടുത്തയച്ചിട്ട്ണ്ട്.
ഹാവു
മാ ഇങ്ങനെ അടുപ്പിച്ച് കഴിക്കുമ്പോ ഭയങ്കര മടുപ്പാ
ഞങ്ങളത് ഇപ്പളുണ്ട് രണ്ട് പൊതിം കൂടി
അതേല്ലെ വീട്ടില് കൊറേ ആളുകൾണ്ടാവൂല്ലേ?
ആഹ് വീട്ടിലാള്ണ്ട് അമ്മായിമീ അമ്മോസാക്കി എളച്ചിം പിന്നെ മൂന്ന്
അപ്പം അത്രക്കട് അത്രക്ക് ബീഫ് കിട്ടീട്ടുണ്ടോ?
ആഹ് മേമാന്റെ വീട്ടിലെക്കെ അറക്കേ ഉമ്മാന്റെ അനിയത്തിന്റോടേം അപ്പൊ ഓലോടുന്ന് മൂന്നാല് കിലോണ്ടാവും ഉം പള്ളിക്കന്നും അങ്ങനൊക്കെ
അത് ശരി ഞങ്ങക്കും ആഹ് ഞങ്ങക്ക് ഇവിടെ ആറ് കിലോന് കിട്ടീട്ട്ണ്ട് പക്ഷെ അതെന്നെ അത് കഴിഞ്ഞിട്ടാ ഞാൻ ബീഫ് ആക്കി വെച്ചു അപ്പ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ട്ടം
ആഹ്
പൊറത്തെക്കെറങ്ങാൻ വയ്യാ ഭയങ്കര മഴയാണ് എന്തൊരു വെള്ള
ആഹ് ആഹ് മഴ വഴുക്കി വീഴണ്ടാ നല്ല വഴുക്കലാണ്. മുറ്റത്തെറങ്ങിയാല്. ഈ മഴ കാരണം രാവിലെ നമ്മള് അടിക്കാനു എറങ്ങൂലല്ലോ ആഹ്
ഞാൻ അല്ലെങ്കിലും വ്ടെ മുറ്റടിച്ച് വാരല്ലൊന്നുല്ലാ.
ആഹ് നല്ലോണം ഇതാവുമ്പോ വഴുക്കോള്ളെ നോക്കി നടന്നോണ്ടു ഞാ ഞാൻണ്ടായി ഒരു കുറി പള്ളിലാവുമ്പോ വീണു ആഹ്. വെള്ളപ്പൊക്കം അങ്ങനൊന്നും ഇണ്ടാവില്ലല്ലോ അങ്ങൻ തെരിന്നാല്
ഏഹ് അല്ലല്ലാ കൊറച്ചുയർന്ന പ്രദേശാ
ആഹ്
ങ്ങഎന്താ പറഞ്ഞേ എന്താ, എന്താ ഏഹ്.
ആഹ് ഞാന്റെ വെലുതിനെ പള്ളീലാ ഏയ് ഇടുപ്പൊന്ന് കുത്തിയക്ഷെ അതാ വീഴ്ചയുടെ ഒരു വേദന വേറെ കുഴപ്പൊന്നും ഇണ്ടായില്ല. എന്തോ പടച്ചോന്റെ കാവല്.
ആഹ് ഭയങ്കര വിക്മ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഒമ്പതാം മാസ അങ്ങനെക്കെരു ടൈംമെന്നുള്ളൂ.
ഓ അങ്ങനെക്കെ ആവുമ്പോ വീ വീണാ ഭയങ്കര. ടെൻഷനേയിരിക്കൂലെ.
ഉം എന്തേലും ആകും. പിന്നെ അമ്മക്ക് എവിടെലും എന്തേലും വേദന വന്നാ അത് സ്വാഭാവികായിട്ട്ള്ളതാവും. അപ്പൊ പിന്ന അതാണോ ഇത് വച്ചിട്ടാലോയിച്ച്.
ഭയങ്കരട്ടെൻ ആ സമയമാകുമ്പോഅതന്ന ഭയങ്കര ടെൻഷനാ.
ഉം
ഉം പിന്നെ എങ്ങനെ എങ്ങനെണ് യാത്രക്കെ ചെയ്യാൻ ഇഷ്ടള്ള ആളാണോങ്ങള്? യാത്രയ്യല്.
ആഹ് യാത്രക്കെ ചെയ്യാൻ നല്ല ഇഷ്ട പക്ഷെ പോകൊന്ന്ല്ല. ഹസ്ബെന്റ് ഇവടെല്ലേ? ഹസ്ബന്റിനിഷ്ട്ടാണ് ആഹ് ഇവിടെല്ല.
അ ശെരി അപ്പൊ ആള് വരുമ്പോ പോവുആയിരിക്കും. ആ അ ശരി ഇപ്പോ. ഓ
ഓ.
അങ്ങനെ ഇപ്പ നമുക്ക്‌ങ്ങനെ അടുത്തടുതന്നെ കുറെ, കുറെ ടീഷോപ്പ്. സ്ണ്ടല്ലോപ്പൊ എവിടെ ചെന്നാലും ടീഷോപ്സ് ആണല്ലോ ഇവനിംഗ് ആവുമ്പോ.
ഉം ഉ
അപ്പോ.
ക്കലുണ്ടോ ഫ്രീ ടൈം ഇങ്ങനെ വെറുതെ.
ആഹ് ഞാൻ പോകാറുണ്ട് എനിക്ക്. ഞാൻ പറയും ആഴ്ച്ചേല് രണ്ടുസംങ്കിലും പുറത്തു പോയി ചായ കുടി ചില്ലെങ്കി എനിക്ക് ഭയങ്കര ടെ, ടി, ഡിപ്രഷനാ.
ആഹ്, ആ, ആഹ്, ആ കൊണ്ടോവെയും ചെയ്യൂല്ലേ ഹസ്ബന്റ്.
ആ കൊണ്ടോവും ആൾക്ക്ങ്ങനെ ഫുഡ് കയിക്ക അങ്ങനത്തെ ലോങ് ഡ്രൈവ്. നൈറ്റ് ഡ്രൈവ് അതൊക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ പിന്നെ അങ്ങനെ പോകും. ഇങ്ങനെ വണ്ടിയെടുത്ത് കൊറെ ദൂരം ഇങ്ങനെ രാത്രി ഒക്കെ. ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോക്കെ എങ്ങനെ പോവാ. ആഹ് ഈ ആൾക്ക് ഉം.
ആ ആൾക്ക് ഭയങ്കര ഇഷ്ടാ പിന്നെ ഈ കാടും മലയും. അങ്ങനത്തൊക്കെ ഇഷ്ടം കൊറേ ചൊരം കേറി അങ്ങനെ, അങ്ങനെ പോവുലേ. പിന്നെ കാട്ടു കാട്ടിലൂടെക്കെ ഇങ്ങനെ ബന്ദിപുര അതിലൂടെക്കെ പോവുലേ. അങ്ങനെയൊക്കെ ലോങ് ഡ്രൈവായിട്ടിങ്ങനെ പോകുമ്പോങ്ങനെ ഓരോന്ന് ക്കാണ് പ്രത്യേകിച്ച് ആൾ ഞ എല്ലാരും പറയും ഞാനും ഹസ്ബന്റും രണ്ട് മക്കളും.
ആഹ് അങ്ങനെ വണ്ടിവിളിച്ച് വണ്ടിയായിട്ടും അങ്ങനെ പോവുംല്ലെ. നല്ല രസാവും ഉം
അങ്ങനെ രസ അങ്ങനെ പോകവും
ആഹ ഇത് മാപ്പിളക്കുല്ലൊണ്ട് രക്ഷപ്പെട്ടു
ആഹ ആൾക്കും ഭയങ്കര ഇഷ്ടാ പോവാന് അപ്പം പിന്നെ കൊഴപ്പില്ല
ആഹ ആഹാ അപ്പൊ അങ്ങനെ നടക്കാം ചിലൊരു ഈ രാത് രാത്രിയോ മാപ്പോടെ ഈ രാത്രിയോ ഉ അപ്പൊ അനി നേരം മുളക്കട്ടെ
ആഹ നേരം വെളുത്താൽ വേറെ പണിയുണ്ടാവും
മ്മ്
ഹ ഹ പക്ഷെ രാത്രി വേറൊരു വൈബാ
ആഹ ഒ ദൂരെ അങ്ങനെ പോയി ഞങ്ങൾ വെറ ഇ ഇങ്ങട്ട് നിങ്ങളളത്തിന്നെ അങ്ങടെ പോയി അ ഇവിടെ എന്താന്നൊന്നുമല്ല
ആഹ പക്ഷെ അങ്ങനെയൊക്കെ പോണം നമ്മള ജീവിത്തിൽ നമ്മള്റ കുറച്ച് സമയലെഉള്ളു നമ്മുടെ ജീവിതം അതിലുള്ള സമം നമ്മള് ഹാപ്പ ആയിട്ടിരിക്കാം പിന്നെ പ്രത്യേകിച്ച് ഇങ്ങളൊക്കെ എന്ന് പറയുമ്പോ വരുമ്പോഴേല ഉള്ളൂ അപ്പൊ അത്യാവശ്യം നല്ലോണം നല്ല രീതി മ്മ എൻജോയ് ചെയ്യണം നമുക്ക് ഓർ ഓർ ചിരിക്കൻ കുറച്ച് സമയമല്ലേ നമുക്ക് ഒരുമിച്ച് കിട്ടുള്ളൂ അപ്പൊ ഉള്ള സമയം നല്ല സമയങ്ങളാക്കിട്ട്
ഏ ആം
അങ്ങനെ ചെലവഴിക്കണം
ഇ പോകാന്നെ പറ ഇപ്പൊ മക്കളൊക്കെ വലുതല്ലേ ഇപ്പൊ മക്കള ഇങ്ങനെ പറയലോ മ് അങ്ങട് പോണം ഇങ്ങട് പോണം എന്നൊക്കെ പറ ആഹ്
ഒന് വേണ്ട നമ്മള് ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിച്ചിട്ട് അവിടെന്നെ ഉണ്ടാവും മക എന്തെങ്കിലുമൊക്കെ റ്സും കാര്യങ്ങളൊക്കെ എല്ലാ ടീ ഷോപസും ഉണ്ടല്ലോ അതൊക്കെ അപ്പൊ അങ്ങനെ ഒരുൻ പോയി ചായ എന്തെലും കു കുടിച് മക്കളും ഒന്ന് റിലാക് ചെയ്ത് വരുമ്പ തന്നെ നമുക്ക് എന്തോ ഒരു എനർജിയാ
ആഹ ഞങ്ങള് പിന്നെ കൂട്ടുകുടുംബ ഒക്കെല്ലേ അപ്പൊ എല്ലാരും ഇങ്ങനെ നക്കുമ്പോ
അത് ശരിയാ അത് ഞാനും കൂട്ടുകൂടുമ്പോ ആവണ സമയത്ത് അവിടെ ആർക്ക് പോണതും ഇഷ്ടുണ്ടായിരുന്നില്ല ആഹ ഷേ ആഹാ ബുദ്ധിമുട്ടാണ് എന്താ പറയാ പിന്നെ എല്ലാരും അപോലെ ആവില്ലല്ലോ പക്ഷെ ഇപ്പൊക്കെ എല്ലാവരും മാറിട്ടുണ്ട് കേട്ടോ അപ്പ നമ്മൾ അന് ഉള്ള നിന്നതു പോലെ ആവൂല ഇപ്പൊ നമ്മുക്ക് ഇങ്ങനെ ഓരോരുത്തരു ജനറേഷന് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവല്ലോ ഇപ്പൊ ഇ ഞൻ വന്ന പോലെ ആവുല ഇനിയിപ്പ അടുത്ത
ഓ ഞാൻ എന്റെ മരിയല്ല എന്റെളേച്ചി തന്നെ ഓള ഇങ്ങനെ ഉ ഇവിടെ വീട്കാർക്ക് അങ്ങനെ രാത്രി ഒന്നും പോണ ഇഷ്ടല്ല പേടിയാ തി നഷപ്പാതിരാക്ക ഇപ്പ അങ്ങ് പോകും അങ്ങ് പോക ചഴിച്ചു
ആഹ അതല്ല അപ്പൊ ഉം ഉ അത് നമ്മളയ സമയത്തൊക്കെ എന്ന എന്നോട അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിര കു കുട്ടിയെ അവിടെ വെച്ചിട്ട് പോയിക്കോ പോകവാണെങ്കിൽ പോയിക്കോ കുട്ടിയെ എവിടെ വെച്ചള അപ്പൊ പിന്നെ നമ്മള എന്ത് ചെയ്യാനാ കുട്ടിയില്ലാതെ എട്ട് ആറു മാസം ഏഴു മാസമ ഒക്കെ ആയ കുട്ടിയെ വെച്ചിട്ട് നമ്മള് നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ പരവധി അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ സ്കിപ്പ് പെയ്തായിരുന്നു
ആഹ ഞമ്മക്ക് നഷ്ടണ ഒക്കെ നഞമ്മള് നല്ല സമയങ്ങള അങ്ങനെ പോകും
ആഹ അത് ശരിയാ ആ നല്ല സമയത്തി ഒന്നും സ സന്തോഷിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ അൽഹദൂലീള നമ്മള് അതിന്റെക്കാ ഇരറ്റിയ ആയിട്ട് നമ്മള് സന്തോഷിക്കും ക്ക്ണ് ണ്ട് അപ്പൊ അതും വല്ല്യയൊരു ഹയ്റാണ് അപ്പൊ അങ്ങനെ ഇൻശാ അല്ലാഹ് ഇങ്ങക്കും ആ ഒരു സമയത്ത്
വീടും സ്ഥലൊക്കെ വെക്കാൻ നോക്ക്ണ്ട് അന്വേഷിക്ക്ണൊക്കെണ്ട് സ്ഥലൊക്കെ
ആഹ് അഹ് ശരി സ്ഥലം എടുത്ത്ണ്ടാവില്ല അല്ലെ?
ഉം അടുത്തുണ്ട് പക്ഷെ ഈ ഏരിയ ഒരു താല്പര്യല്ല ഇൻക്ക് ഇവിടെങ്ങട്ട് ഇഷ്ടല്ല
അഹ് ശരി ആ പിന്നെ വീടിന് തൊട്ടടുത്തൊന്നും നമ്മള് അങ്ങനെയല്ല ആ ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ എപ്പഴും നമ്മളൊര്
അകന്നിരിക്കണം അതിന്റെ എടുത്ത് എല്ലാരും പറഞ്ഞു തരും പക്ഷെ ഇവടെ ബാപ്പാക്കും ഇമാക്കും ഞങ്ങള് അടുത്തടുത്ത് വാണംന്ന
ആഹ് പക്ഷെ അവർക്ക് അങ്ങനൊയിരിക്കും പക്ഷെ അത് ദൈനംദിന ജീവിതത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് അവര് ആലോചിക്കുന്നത് ഫ്യൂച്ചർ അങ്ങനെയൊക്കെ ആയിരിക്കും ആലോചിക്ക്ണെ പക്ഷെ ദിവസം ഇണ്ടാവ്ണെ കാര്യങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട
ഉം എന്റെ ത ഇന്റെ താത്തിം ഒക്കെ പറഞ്ഞ് തരും
ആഹ്
ഉം കൊറച്ച് നടക്കാള്ളെ ദൂര ത്തിലാണെങ്കിലും വേണ്ടില്ലാന്നെ ഇങ്ങനെ പറയും
ഒരു ഒരു ബന്ധം നിലനിൽക്കണെങ്കില് എന്താ പറയാ നമ്മളെപ്പളും ഒര് ഒരു ഗ്യാപ്പ് ഇടാ നമ്മള എപ്പഴും ബഡായിട്ട് ഇരിക്ക്ണോട്ത്തൊര് ആഹാ ഒരു സ്നേഹം അത്രത്തോളം ഇങ്ങട്ട് ഇണ്ടായി
സ്നേഹക്കെ ആഹ് ഒരുമിച്ചിരിക്കുമ്പോ എന്തായാലും സ്നേഹം ഇണ്ടാവൂല
ഉം പക്ഷെ എഹ് എന്താ പറയാ ആ അമ്മളെ എപ്പഴെങ്കിലൊക്കെ ഇങ്ങനെ കാണ കിട്ടുന്ന ഒരു അവൈലബിലിറ്റി കുറയുമ്പോ അവര്ക്ക് സ്നേഹായിരിക്കും
ഉം
നമ്മള് പറയൂല്ലേ എപ്പഴും കാണുന്നോരെ നമുക്കൊര് ഒരുത്ണ്ടാവുലല്ലോ
ആഹ് ഒരു വെല ഇണ്ടാവൂലാറിം ഒന്ന് കാണാതാവണം അപ്പളെ അൻക്ക് ഇന്റെ വെല മനസ്സി ലാവൊള്ളു പറിയില്ലേ ഉം
എപ്പഴും നല്ലത് ഞങ്ങളിവിടെ അടുത്തൊക്കെ തന്നെയാ പക്ഷെ ഞങ്ങളെങ്ങനെ പിന്നെ നമുക്ക് പോകാനൊരു റോഡ്ണ്ട് അവർക്ക് പോകാനാണെങ്കി അവര് അവരുടെ റോഡ്ണ്ട് ഇപ്പ നമ്മളിപ്പോ അങ്ങനെ ഇപ്പ ഇപ്പൊക്കെയന്ന് പറഞ്ഞാൽ പിന്നിം എല്ലാരു അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ട് അല്ലെങ്കി സമ്മതം കിട്ടി നമ്മള് വി ട്ട്ന്നൊക്കെ പോകുമ്പോ വീട്ട് പോട്ടെ അല്ലെങ്കി ഒരു ഒരാഴ്ച മുന്നേ സമ്മതം ചോയിച്ച് ചോയിച്ച്. ചോയിച്ച് അങ്ങനെക്കെല്ലെ നമ്മള് വീ
ഉം അഹ്പ്പൊ ചോയ്ക്കലാണ് വല്യ എടങ്ങേറ് പോകാ ഇണ്ടാവൂല അത്ര എടങ്ങേറ് ഉം
അത്പ്പം പൊതുവേ അതാണ് പക്ഷേ ഇപ്പത്തൊക്കെ ജനറേഷൻ ഫുള്ള് മാറി വരുന്നുണ്ട്ട്ടോ കൊറേ ആളുകള് ഏഹ് ഇപ്പൊ പ്രശ്നയില്ലാത്തോര്ണ്ട് ഇപ്പ നമ്മ ഇപ്പ നമ്മടെ അടു ത്ത്പ്പം ഏഹ് ഇങ്ങനെ ഇപ്പോ ഇപ്പഴല്ലേ വന്നത് അല്ലെങ്കി ഇനിയും ഇപ്പോ ഒരു മാസയിട്ടല്ലേ ഒള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാര് ഇപ്പം തലേന്ന് വന്ന് പിറ്റേന്ന് പോകുമ്പോ തന്നെ ബുദ്ധിമുട്ട് പ പറയാത്തോലും ആയിട്ട് മാറീട്ണ്ട്.
കൊറേയൊക്കെ മാറ്റണ്ട് ഉം. എന്നാലും അവിടീം ഇവിടെൊക്കെ ണ്ട് ചെലോട്‌ത്തൊക്കെ ഉം.
ക്ഷെന്നാലും ഞമ്മള് പ്പൊ മ മറ്റ്ള്ളോര് എങ്ങനെ വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ജീവിക്കാൻ നമുക്ക് എന്തായാലും പറ്റൂല. നമ്മള് മോശായിട്ടൊന്നും ചെയ്യണില്ലെങ്കി പിന്നെ
ഉം
അമ്മള് അമ്മളെ സന്തോഷം കടെത്തി ജീവിക്കേണ്ടി വരും.
ഇഞ്ഞിപ്പങ്ങനെക്കെതന്നെ നടക്കൊള്ളൂ ഇപ്പത്തെ മ ഇങ്ങള് പിന്നെ അയ്നുള്ളിര്ന്ന്ക് ക്‌ ട്ടൂല ജനറേഷം മാറി ഉം.
അത് ഒ ആഹ് അതെ അതെ.
ഒക്കെ ജോലിക്കാരുആയി. ഒക്കെ സ്വന്തം കാല് നിക്കാൻ പഠിച്ചു മക്കളൊക്കെ ഈ ഇതൊക്കെ കയ്ഞ്ഞ കാൽത്തുള്ളൊക്കെ ഓല് കണ്ടു പഠിച്ചു അപ്പൊ പിന്നെ ഒറ്റ കാൽ മേൽനിക്കാന്
ആഹ് അതെ പിന്നെ ഓർക്കൊക്ക ഒര് ടി ഡിസിഷനാണ് നമ്മളെ പോലെയല്ല ഇപ്പൊ പണ്ടത്തെ ആൾക്കാരെ പോലെയല്ല ഓർക്കൊരു ഡിസിഷൻ ഇണ്ടായിര്ന്നില്ല ഓർ ക്ക് ഓലെ ഡിഷൻ എന്ന് പർഞ്ഞ ഒന്നെങ്കി സ്ബൻഡ് അല്ലെങ്കി മറ്റ്ള്ളവര് എന്ത് വിചാരി ക്കും എന്നുള്ള ഒരു ഡിസിഷനായിരിക്കും ഓൽക്ക്ണ്ടാവ അല്ലാതെ സ്വന്ത ക്രിസ്ത്യൻ ആർക്കും ആ അങ്ങൻത്തെ അന്നത്തെ സ്ത്രീകൾക്കൊന്നും ഇണ്ടാവൂലല്ലോ.
ഉം ഇൻക്കും ഇദേമാരി എന്റെ താത്തങ്ങനെ ഓതിത്തരും. ഇങ്ങനെ ഓരോന്ന്. അപ്പന്റെ ന്റെ താത്താനെങ്ങനെ ഓർമ്മരൻക്ക് ഓള്ങ്ങനെ വിൾ ച്ച് ഇൻക്ക്ങ്ങനെ ഓരോ ഒ പർഞ്ഞെരും ഞാൻ ആന്ന് പർഞ്ഞ് അങ്ങനെ മൂളും.
ആഹ് നമ്മള് പോ അല്ലേ നമ്മളെപ്പഴും അവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം നമ്മള് അവർക്ക് എല്ലാ പ്രയോരിറ്റീസും കൊടുക്കണം അതിന്റെടേല് അമ്മള് അമ്മളെ കാര്യങ്ങളും നോക്കണം നമ്മ ക്ക് നമ്മളെ കാര്യങ്ങളായിട്ട്ള്ളത്.
ലാണി
അതെൻക്കൊക്കെ ഭയങ്കര പേടിനി ഇപ്പ ഉപദേശിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പേടിന്റെ ധൈര്യത്തിന്റെ ആവശ്യല്ലല്ലോ. ഇപ്പം ആഹ് ബുദ്ധിമുട്ട് അത് രാവിലെ എന്തെ ങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇണ്ടായാല് ഞാനെന്റെ ബെസ്റ്റ് ഫ്രണ്ട്നെ വിളിച്ച് രാവിലെ ഭയങ്കര ആർപ്പായിരിക്കും. അപ്പൊ ഓക്കറിയാ രാവിലെ ഞാനൊര് ഏഴ് മണിക്ക് മുന്നാണ് വിളിക്കണെങ്കി ഓക്കറിയാ എന്തേടിന്ന് ചോയിക്കോള് അപ്പൊ ഞാൻ ഭയങ്കര സങ്കടത്ത് ഞാൻ ഭയങ്കര കരച്ചിലായിരി ഉം ഇങ്ങനെ പർഞ്ഞല്ലോ അല്ലെങ്കി അങ്ങനെ പർഞ്ഞല്ലോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തില്ണ്ടാവും. ക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാന് ഇപ്പൊ ഞാന് നിക്കണ നമ്മളെ പ്രസന്റ് സിറ്റുവേഷൻല് അത് ആലോയ്ക്കുമ്പാച്ചാര്‌ച്ചും. ഔ നമ്മളൊരു കാല ത്താഗ്രഹിച്ച കാര്യങ്ങളലല്ലേ ആഹ്. അതെ പക്ഷെ നമ്മളെ ജീവിതത്തില് കയ്പ്പ് വാണം. കൊർച്ച് സങ്കടങ്ങളൊക്കെ വാണം സത്യ പർഞ്ഞാ ഇപ്പൊ ഞാനാലോയിക്കുമ്പൊ ഞാന് എപ്പളും വിചാരിക്കല്ണ്ട് എന്താ പറയാ നമ്മളന്നാഗ്രഹി ച്ചതാണല്ലോ ഇപ്പഈ അമ്മൾക്ക് കിട്ടിയത് റബ് തന്നത് അങ്ങനെയല്ലേ?
ഉം.
ആ ഒരിതില്.
എന്തായാലും റാഹത്താവട്ടെ ഇനിയങ്ങ്ണ്ട് ആഹ് ആയിക്കോട്ടെ ഉം